ഹലോ കേക്കാവോ?
ആ എനിക്കേക്കാം അവടെ കേക്കാവോ?
ആ കേക്കാം പറഞ്ഞോ.
ആ ചോറൊക്കെ കഴിച്ചോ?
ഇല്ലയില്ല കഴിച്ചുല്ല കൊറച്ച് കഴിഞ്ഞ് കഴിക്കാന്നേരിച്ച്. അവടോ?
ആ ഞാൻ കഴിച്ച് വാവ ഒറങ്ങുവാന്നോ?
ആ കുഞ്ഞൊറങ്ങന്ന്. ഒറങ്ങീല കുഞ്ഞമ്മ ഇങ്ങനെ എടുത്തോണ്ട് നടക്ക്ന്ന് നിർബന്ധം ഒറക്കം വരുന്നെന്നാ ഒറങ്ങൊന്നുല്ല. അങ്ങനെ നിർബന്ധം കാണിച്ചൊണ്ടിരിക്കുന്നു. അല്ല അല്ല ചേട്ടന്റെ വീട്ടിലാ അവിടിന്നിങ്ങ് പോരുന്നു.
ആ
ഉം ഇവിടെ വന്നിട്ട് രണ്ട് ആ ഒരാ ആ രണ്ടാഴ്ചായി.
ആന്നോ എങ്ങനെ കരച്ചിലൊക്കെ ഒണ്ടോ?
ആ കരച്ചിലോണ്ട് കൊഴപ്പൊന്നുല്ല രാത്രി ഒറങ്ങും പിന്നെ അവന് ചെൽ ചെല സമേത്തിങ്ങനെ നിർബന്ധോണ്ട് അല്ലാതെ കൊഴപ്പൊന്നുല്ല.
ആ എന്താ ഇത്ര നേരായിട്ടും കഴിക്കാനെ താമസ്ച്ചാന്നോ എന്നും കഴിക്കുന്നെ?
ആ ഞാനെന്നും എട്ട് ഒമ്പത് പത്ത് മണിയൊക്കെ ആവുമ്പഴാ കഴിക്കുന്നെ അവടെ കഴിച്ചഴിഞ്ഞോ? ഉം
ആ ഞാൻ കഴിച്ച് ഞങ്ങളെട്ടുമണി ആവുമ്പ കഴിക്കും.
ഉം ഞാൻ കഴിച്ചില്ല കൊറച്ചഴിഞ്ഞ് കഴി ഒമ്പതണിയല്ലേ ആയള്ളൂ. പത്തണി ഒമ്പതരക്കെ ആവുമ്പതേക്ക് കഴിക്കാന്ന് വെച്ച അവ ഒറങ്ങിക്കഴിഞ്ഞ ട്ട് കഴിക്ക അല്ലെങ്കി പിന്നെ നിർബന്ധയിരിക്കും.
ഒറങ്ങാൻ നോക്കുവല്ലയോ കൊച്ചിനെ കുഞ്ഞമ്മ.
ക്കാൻ നോക്കുവോ കുഞ്ഞമ്മ.
ആ...... !
ഉം അല്ലെ ഭയങ്കര നിർബന്ധയിരിക്കും. എങ്ങ മഴയുണ്ടോ അവിടെ?
ആഹ് ഇന്ന് മഴയായിരുന്ന്. ഇന്നലെ ഒന്നും കോഴപ്പൂല്ലാരുന്നു. അവിടോ?
ഇന്നലെ വരെ ഇവിടെ നല്ല വേലായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പം ആ കറണ്ടും ഇല്ലായിരുന്നു. ഭയങ്കര മഴേം ഇപ്പഴും ആ മഴക്കോള് പോലെ തന്നെ
ആ ഇവിടെ ഇന്നലെ വെയിലായിയിരുന്നെങ്കിൽ എടക്ക് ചെറുതായിട്ട് ഇങ്ങനെ മഴ വര ന്നോല ഒണ്ടായിര്ന്ന് പക്ഷെ ഇന്ന് രാവിലെ തൊട്ടേ മഴയായിരുന്നു. പക്ഷെ വൈകിട്ടായപ്പോ മഴ നിന്ന് പക്ഷെ വെയിലില്ലായിരുന്നല്ലോ പകലായോണ്ട്.
ഉം അതാണ് പാട് വെയിലില്ലാത്തോണ്ട് തുണിയൊന്നും ഒണങ്ങിയില്ല. മറ്റേത് ഞാൻ ആ കൊ ച്ചിന്റെ ഒണങ്ങില്ല. ഞാ ഇങ്ങന രണ്ട് മൂന്ന്സം ആവുമ്പോ ഒരുമിച്ചാ കഴിവന്ന അതികം ഇല്ലല്ലോ അവന്റെ. അപ്പ ഞാൻ ഇന്നലെ എല്ലാംകുടെ കൂട്ടിയിട്ട്ജാരിചു നാളെ വെയിലുണ്ടല്ലോ അപ്പോ നാളെ കഴുവന്ന് പറഞ്ഞ് എല്ലാംകുട കൂ വെച്ച് ഇന്ന് രാവിലോട്ടേ മഴയായിര്ന്ന്. അതുകൊണ്ട് പിന്നെ കഴിവി ഇവിടെ സൈഡിലത അശെ കൊണ്ടിട്ട് അവട കെടന്ന് ഓണങ്ങട്ടെന്ന് വിയാ ച്ച് എന്റെ തുണി ഒന്നും കഴുവീല്ലാര്ന്നു. എല്ലാം നാളെആവട്ടന്നും പറഞ്ഞ് മാറ്റിവ വെച്ചതാ. മഴ ഇപ്പ ഇല്ലല്ലോ അമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ പെട്ടെന്നിങ്ങന ഇങ്ങനെങ്ങ് മഴയാവൂന്ന്. ഇന്നലെവരെ പറഞ്ഞൊണ്ടിരുന്നേ വെയില വെയില വെയിലാന്ന്.
ഭയങ്കര വലിയ മഴൊന്നും നമുക്ക് പെയ്തില്ലല്ലേ.
ഇല്ല രണ്ടു ദിവസം മൂന്നാല്ദിവസം ഇവിടെ പെയ്തോളായിരുന്നു. അപ്പൊ ഞാൻ വിയാച്ച് പഴയ കണക്ക് പിങ്ക് ഭയങ്കര ചൂടല്ലായിരുന്ന പുറത്തെറങ്ങാൻ വയ അതേ കണക്കാന്ന് പറഞ്ഞിരുന്നത. അപ്പൊ പെട്ടെന്ന് മഴേങ്ങ
ആ വേറെ ജില്ലയിലൊക്കെ ഇപ്പൊ ഓറഞ്ച് അലേർട്ട് എന്നൊക്കെ നല്ല മഴ പെയ്ത് അവിടുത്തെ സ്കൂളിനൊക്കെ അവധിട്ടിയപ്പോഴും നമുക്ക് അത്ര മഴയില്ല.
ആ നമുക്ക് എത്ര മൂന്ന് ദിവസവും നാാലു ദിവസോങ്ങണ്ടേ ഒള്ളായിരുന്നു.
ആ അത് പെയ്താലും ഇച്ചിരി നേരത്തേക്കല്ലേ ഒള്ളൂ.
ഉം ഇപ്പതാണ്ട് ഇന്ന് ഭയങ്കര മഴായിരുന്നു. ഇനി നാളെ എന്തുവാന്ന് അറിയാൻ വയ്യ.
ആ ഇത് ഇന്ന് രാവിലെ തൊട്ടേ മഴയായിര്ന്നു. നല്ല മഴ.
ആ
ആ ഇവിടെ ഉച്ച ശേഷം മഴ പെയ്തില്ല ങ്കിലും ഇനെ മഴ പെയ്യപോന്നലെ ഇങ്ങ മൂടിക്കെട്ടിയ അന്തരീഷൊയിരുന്നു.
ഇവിടെ പെയ്തു ഇവിടെ ഞങ്ങള് ഇത്ര ഒരു പന്ത്രണ്ട്ണിയൊക്ക ആയപ്പ നല്ല രീതിയിൽഴ് ടി വെട്ടി ഞങ്ങളെല്ലാരും പേടിച്ച് പോയി. നമ്മള് പ്രതീഷിക്കു ഇല്ലല്ലോ അപ്പൊ കൊച്ചു ഇങ്ങനെ ഒറ്റക്ക് അവ ഇങ്ങനെ തൊട്ടി കിടന്നെയിരുന്നു. അപ്പൊ ഞാൻ അടുക്കളയിനിന്നായിരുന്നു അപ്പൊ പെട്ടെന്നോരു ഇടി കിട്ടിയപ്പോഴത്തേക്ക് ഞാനും പേടിച്ച് അവനും പേടിച്ച് എല്ലാരും പേടിച്ച് പ്രതീക്ഷിക്കാതെ ഒരു ഇടിയൊട്ടിയപ്പത്തേക്ക്. ഇപ്പൊ എല്ലായിടത്തും സൂക്ഷിക്കണോന്നല്ലേ ഇടിയൊക്കെ പെട്ടുമ്പോഴൊന്നും പൊ പറങ്ങരുത്. അവിടെ നിക്കരുത് ഇവിടെ നിക്കരുത് എന്നൊക്കെ പറഞ് നമ്മള് പണ്ടേ കേട്ടിട്ടുള്ള എല്യേ അട്ക്കളെ നിക്കരുത്.
ആഹ് ആഹ് ആഹ് ത്. ഇവിടെ പക്ഷെ അങ്ങനെ ഐടിയൊന്നും ഇല്ല ചെറുതായിട്ട് മ ഒരു ശബ്ദം കേൾക്ക ചെറിയൊരിടി അങ്ങനെ ഇടി ഒണ്ടെന്ന് അങ്ങനെ മാത്രെ ഒള്ള തിവിടേ അല്ലാത വലിയ ഇടിയൊന്നും ഇല്ലരു
ഇവിടെ ഒരെണ്ണയ ഉള്ളായിരുന്നു ബാക്കി െല്ലാം ചേർു പക്ഷെ അത് വലിയ ഒരെണ്ണ ആരുന്നു നമ്മള് പ്രതീക്ഷിക്കാത പെട്ടെന്ന് കേട്ടത്തേക്ക് എല്ലാവരും ചേ പിന്നെ കറണ്ട ഇല്ല ന്ന് ഇന്നലെ എത്ര രാവിലെ നാലും വെളുപ്പിന് നാലല് മണിക്ക് പോയതാ കറണ്ട് ഇന്ന് പത്ത് പതിനൊന്ന് മണി എങ്ങാണ്ടായിപ്പോഴാവ ഞാൻ എന്തോ കംപ്ലൈന്റ് ആയിും പറഞ്ഞഞ് പോയി അങ്ങനെ ഇവനണെങ്കി ആഹ ആയിരിക്കും എന്തോ ചഷോട്ടായതണ അവര് പറഞ്ഞത് ഇവനാണെങ്കിൽ ഫാൻ നിന്ന് അന്നരം എഴുന്നേക്കും ഇവന എപ്പോഴും ഫാൻ വേണം
ആഹ അത് ശെരിയാ കൊച്ചിങ്ങ ഒക്കെ അങ്ങനെ ആയിരിക്കും ഇപ്പൊ ഭയങ്കര കൊതുകോ ഇല്ലയോ ഫാാന ഇട്ടാലെ കൊറ കുറച്ചെങ്കിലും കൊത ഓടും
ആഹ
അപ്പൊ പിന്നെ
ആഹ ഭയങ്കര കൊതുവവാ ഉം ഇവിടെൊം ഇല്ല ഇവിടെ തൊട്ടടുത്ത് കനാലുണ്ട് അപ്പൊ അവിടെ ആണെങ്കിപ്പൊ ഇ വെള്ളം കെട്ടിടക്കും ന്ന് മഴ പെയ്യുമ്പോഴും അങ്ങോട്ട് ഒഴുകി പോന്നല്ല വൃത്തിയാക്കിയില്ല അത്
വൃ ആ ഇവിടെൊക്കെ ആയാലും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ തോടൊക്കെ
ആഹ ഇവിടെ വൃത്തിയാക്കിയില്ല എല്ലാവ വട്ടം വൃത്തിയാക്കുന്നു ഈ സമയത്തല്ല മുമ്പ് നേരത്തെൃ
ആ ഈ ചൂട് സമയത്ത് ഈ തൊഴിലുറപ്പുകാർക്കൊക്കെ കൊടു ായാലും അങ്ങനെ വൃത്തിയാക്കുായിരുന്നല്ലോ ഇതിനന് മുമ്പൊക്കെ
ആഹ് അതാ അങ്ങനെ വൃത്തിയാക്കുന്ന ആയിരുന്നു ഇവട്ടം വന്നില്ലാരരും അങ്ങനെ അതിനകത്ത് മൊത്തം കാട് കയറി കിടക്കുന്നു അതിന്റെ കൂടെ അവിടെ വെള്ളവും അവിടെ ഇങ്ങനെ കെട്ടി നിക്കുന്ന അപ്പൊ കൊതും രാത്രിയാ്യുമ്പോ എല്ലാ കൊതും കൂടി കയറി വരും നമ ലപ്പ വത്തത്ത അസുഖങ്ങളെല്ലാം എടുത്തു കൊച്ചിനും കൂടെ ആകുമ്പോ സൂക്ഷിക്കണ്ടേ
ആഹ ഇപ്പൊ എല്ലായിടത്തും പനിയാ കൊച്ചിനെ ആയിെ സൂക്ഷിക്കണം
ആഹ എന്റെ വീട്ടിൽ അച്ഛനും അമ്മക്കും എല്ലാർക്കും പനിയായിരുന്നു അപ്പൊ പറഞ്ഞ് ആ അച്ഛന് ന്യമോണിയ വടെ ചെറിയ തുടക്കം പോലൊയി എന്നുവച്ചൽ മരുന്ന് മേടിച്ചില്ല പനിയില്ല നമ്മള് പഴയണൊക്കെെ അച്ചീല് വെച്ചുകോണ്ടെിയിരുന്നു ഹോമിയോ കഴിച്ചുകൊണ്ടിരുന്നു പക്ഷെ അത് ഏറ്റില്ല ആ പിന്നെ അവിടെ ചെന്നപ്പോ ന്യമോണിയയുടെ തുടക്കംന്ന് പറഞ്ഞഞ് എന്തോ ഒരു സംഭവം അഞ്ചു ശതമാനം എങ്ങാണ്ട ആവാാവും അച്ഛന് എത്ര എഴുപത്തഞ്ചച് ശതമാനം എങ്ങാണ്ടായി അപ്പത്തേ ഭയങ്കരമായിട്ട് കൂടി ആ ഒന്നും കഴിക്കത്തല്ലായിരുന്നു ഫ്രൂട്ട്സ് ഒക്കെ തിന്നാൻ പറഞ്ഞ തിന്ന ല്ല ചോറ് ഇന്നത്തില് ഒന്നും ഇന്നത്തിൽ ചുമ്മാ കിടക്കുായിരുന്നു അങ്ങനെ പിന്നെ അമ്മയെല്ലാം ൊക്കെ പറഞ്ഞ് അങ്ങെ കൊു പോോയി കാണിച്ചപ്പപ്പോ ഇങ്ങനെ കൂടുതലാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവര് ഇഞ്ചക്ഷൻന ഒക്കെ എടു ഇപ്പ ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോ എത്ര കുറഞ്ഞത്
ആഹ അഡ്മിറ്റ് ആക്കിയവില്ലല്ലേ
ഇല്ല ഇല്ല ഇഞ്ചെൻടുത്തേ ഉള്ളൂ നമ്മ വീടിന്റെ അടുത്തുള്ള ആശുപത്രി എന്തേലുംൊണ്ട് അന്നേെ എല്ലാം പറഞ്ഞു അവിടെ അങ്ങനെ ക കിടത്ത് ചികിത്സയില്ല അവര് പറഞ്ഞ കൊഴപ്പമ ഇില്ല നമ്മൾ അവരായിട്ട് നോക്കിക്കോളാ എന്തേങ്കലും ഉണ്ടേ വിളിച്ചാ മതിീന്ന് പറഞ്ഞു തൊട്ടടുത്ത് തന്നെ ആ ഡോക്ടറുടെ വീടും
ആഹ
അപ്പൊ വരാന്ന് പറഞ്ഞു എന്തേലും കൊണ്ടേ അപ്പൊ നോക്കിയപ്പോ കൊഴപ്പ ഇില്ല രണ്ടു ദിവസം അടുപ്പിച്ച് രണ്ട മൂന്നു ദിവസം ഇൻചക്ഷൻ ഉണ്ടായിരുന്നു അതും എടുത്ത് മന്ന്ും കറക്റ്റ് അഴു ആഹാരം കഴിച്ചപ്പോഴത്തേക്ക്ും റെഡിയ
ആഹ ഇപ്പൊ എല്ലാർക്കും പനിയാ ചുമുമയും കപവും
എനിക്കും അതേപോലെ തന്നെ തുമ്മല് പോലെ
അയ്യോ എനിക്ക്ും എനിക്ക് ഇന്ത് തുമ്മി തുമ്മി എ്ന്റെ കണ്ണീന്ന് ഇും വെള്ളം വന്ന് യ്യോ കണ്ണീന്ന് വെള്ളം വന്നാ കണ്ണ് ചൊറിയും
ആഹ് ഞാനും അങ്ങനെയന്നെ വെറ്തെ തുമ്മുവാ പിന്നെ ഞാൻ വെറുതെ കൊച്ചിനും കൂടെ ആവണ്ട ല്ലോന്ന് വെച്ചിട്ട് ആവി പിടിക്കാന്ന് വിചാരിച്ച് പിന്നെ മറ്റേ ഇല്ലേ അലർ ജീടെ ഒരു ഗുളിക ഉണ്ടല്ലോ നമ്മൾ കഴിക്കു ആഹ് ആഹ് ഞാൻ പിന്നെ അതൊരെണ്ണടത്ത് തി
ഏ ഞാന് ഞാൻ രണ്ടൂന്ന് ദിസം മുമ്പ് അലർജിയുടെ ഗുളിക കഴിച്ചേ പ്പപിന്നെ എപ്പഴും കഴിക്കാൻ ഒക്കത്തില്ലല്ലോ
ഇല്ലാ അത്‌ എപ്പഴും ആ ഒരൂസംന്ന് ഒരു വട്ടം തിന്നാ അത്‌ രണ്ടൂന്ന് ദിസത്തേക്ക് അയ്ന്റെ ഒറക്കവാ
ആഹ് ഇപ്പ ഈ മഴ ആയപ്പഴാ എനിക്കി തുമ്മല് വന്ന് ഇത്രേം ദിവസം ഒരു കൊഴ്പുല്ലായിരുന്നു
ആഹ് എനിക്കും അങ്ങനെന്നെ ഇങ്ങനെ തുമ്മലും അല്ലാതെ മൂക്കിനൊക്കെ ഒരസ്വസ്ഥത
ആഹ് കണ്ണിന്ന് വെള്ളം വരുവാ തുമ്മുമ്പോ
ആഹ് കണ്ണിങ്ങനെ ചൊറിച്ചിൽ രണ്ട് കണ്ണും ചൊറിച്ചിൽ
ആഹ് രണ്ട് കണ്ണും ചൊറിച്ചില് രാവിലെ ണീക്കുമ്പോ കണ്ണൊക്കെ ഒരുമാതിലെ ഒട്ടിപിടിച്ചണക്ക്
ഉം ആത് അതെ ഈ അൽ തണുപ്പ് പ്പിന്റെ അലർജി ഏ അല്ലേലും എനിക്ക് അലർജിടെതുണ്ട് ചെറുതായിട്ട് അപ്പൊ ഈ തണുപ്പൂടായപ്പോയ്ത്തേക്ക് അത് കൂടി
ആഹ് എനിക്കൂണ്ട് അലർജി എനിക്ക് എപ്പഴും വരുന്നീ ഈ തുമ്മല് ഏഹ് പ ണ്ടേ ഒള്ളയാ അത്കൊണ്ട് പിന്നെ കൊഴ്പ്പൊല്ല അത് നിക്കത്തില്ല ഒരു തുമ്മൽ തുമ്മിയാ അഞ്ചാറണ്ണം അടുപ്പിച്ച്
ആഹ് അതാണ് കൊഴപ്പം അപ്പത്തേക്ക് കണ്ണും ചൊറിഞ്ഞ് കാണിക്കൂടെവെള്ളവും വന്ന്
അതാ അത്‌ തൊണ്ടക്ക് വേദന വരും ഇവിടിങ്ങനെ തുമ്മുമ്പോള്ള ആതില്
ആഹ് അങ്ങനേന്നെ തൊണ്ട പിന്നെ ഈ തുമ്മി തുമ്മി അവസാനം തോണ്ട വേദന നീ അത്‌ ഭംഗിയാവുകയും ചെയ്യും അതാകൊഴപ്പം അതുകൊണ്ട് പരമാവതി തുമ്മമാതിരിക്കാൻ നോക്ക് തുമ്മിയില്ല അണ്ണാക്കിന്റെ മേലിൽ യ്യോ ആ അവിടെങ്ങനെ ഒരുമാതിരി വേദന വരും എനിക്കതിഷ്ടമേ അല്ല
എനിക്ക് അങ്ങനെ ഇപ്പൊ രണ്ടൂന്ന് ദിവസം കൊണ്ട് ഇപ്പ അങ്ങനെ ഇരിക്കുന്നേ അതുല്ലാ തല മൊത്തത്തി അങ്ങെ എളകും തുമ്മുമ്പോ
ആഹ് ഭയങ്ക തലവേദനയും പിന്നെ ആ അണ്ണാക്കിന്റെ അവിടെ ഭയങ്കര ഒന്നും തിന്നമൊക്കത്തില്ല വെള്ളം കുടിക്കാൻ പോ പറ്റത്തില്ല ഭയങ്കര വേദന ഒരുമാതിരിയ ഏതക്കെടുവാ. അപ്പനെ കൊറച്ച് രണ്ടു ദിവസത്തിനുള്ളിൽ പനിയായിരിക്കും.
ആ എനിക്ക് പിന്നെ പനിയായി ട്ടല്ലേ ഇങ്ങനെ തന്നെ അങ്ങ് നിക്ക ഇപ്പൊ കൊറച്ചരാഴ്ച്ച കൊണ്ടേ ഉണ്ട് തുമ്മല്.
ഇത് ഇനിയിപ്പോ പോയി ഗുളിക മേടിക്കുകന്ന് വെച്ചാ പിന്നെ മേനക എവിടം വരെ പോവാൻ അവിടെ എല്ലായിടത്തും ആശൂത്രീൽ ചെന്ന അവർക്കെല്ലാം വേറെ അസുഖങ്ങള. അവിടെ ചെന്നനി ഇവിടെ പനിയില്ലാതെ പോയിട്ട് അവിടൊന്ന് പനി പിടിച്ചുകൊണ്ട് വരണ്ടോ കൊച്ചുള്ളോണ്ട് ഇപ്പോ ഒന്ന് ഒട്ടും പറ്റത്തില്ലേ
ആഹ് ആണാണ് പനി വന്നാ പിന്നെ ഭയങ്കര നിർബന്ധമായിരിക്കും കൊച്ചിന്
ഇനിയിപ്പോ അവന് വാക്സിൻ എടുക്കാൻ പോണം ബുധനാഴ്ച പോണം. അപ്പ നമുക്ക്തുവരെ പണിയൊന്നും വരാതെ നല്ലോണം നോ ക്കണ്ട് അതാണ് ഇനി ബ വാ ആഹ്. ഓ ഭയങ്കര ഒന്നാം മാസം എടുത്തൊരാ രണ്ടും എടുത്ത് ഒന്നരെൽ എടുത്ത് രണ്ടരെൽ എടുത്ത് ഇത് മൂന്നരെയിലെയാ അത് ഒന്നാം തീതി എല്ലാം പറഞ്ഞു അപ്പൊ അന്ന് എടുക്കുമ്പോ അറിയെനി എന്തുവാന്ന് ഭയങ്കര വേദനയ കാലാനക്കത്തില്ല അന്ന് ഭയങ്കര നിർബൻ ഇപ്പ രണ്ടു ദിവസത്തേക്ക്
അന്ന് ഭയങ്കര നിർബന്ധമായിരിക്കും ഭയങ്കര കരച്ചിലും ആയിരിക്കും.
എപ്പോ? അങ്ങനെ നിക്കുന്നു നീ പറഞ്ഞ എടുക്കാൻ പോണം അത് എടുക്കുമ്പോ ഉള്ള വിഷമോ നമ്മുടെ കൈ ഇരുട്ടി അവരെ എടുക്കത്തൊുള്ളൂ വേറെ ആരെങ്കിലും ആരുന്നു ഇത്ര പ്രശ്നം ഇല്ലായിരുന്നു എറെ കയ്യിട്ട് തന്നെ വെച്ചിട്ട് അവരെ എടുക്കാൻ സമ്മയക്കത്തുള്ളൂ അപ്പോഴും നമ്മുടെ കയ്യി ഇരിക്കുമ്പോ ആ കുത്തുന്നതും പിന്നെ ഇവടെ കരച്ചിലൂടെ കളവ് നമ്മൾ ന്നായിട്ട്
ആ ആണ് ആണ് നമുക്കും പെട്ടെന്ന് വെഷമം വെരും.
എന്നാ ശെരി വെക്ക
ആ ശെരി ഓക്കെ.
ഓക്കെ.